ബൈ
ഹലോ
ആ എന്തൊക്കെയുണ്ട് ഹലോ
തഴപ്പണി കഴിഞ്ഞോ ഇണ്ണീച്ചിട്ടില്ലേ നീച്ചിട്ടില്യേ പണി തുടങ്ങിയാ
പണി തൊടങ്ങി മോന് സ്കൂളിൽ പോയി
ഏ ട്യൂഷന് ഏ എന്നും പറമ്പിച്ച് കൊമ്പടക്കേണ്ട ആവശ്യമില്ല
ഇല്ലയാ പരം കൊച്ചി കൊമ്പ് എടുത്തിട്ടില്യ
കളികാണാ ഇരുന്നില്യ
കളിയുണ്ട് പന്ത്രണ്ടരായപ്പം കളി കഞ്ഞല്ലേ അപ്പൊ പിന്നെ
കൊറെ ചിരിച്ച്ക്ണ് ആഹ് അതെല്ലാം ജീ പറഞ്ഞല്ലേ അഹ് അതെ പറഞ്ഞ ആരാ കളിയണ് അയിത്തച്ച അവിടെ പറ പറ കൊ പറ കൊച്ചില്ല എടുക്ക ഹ്ഹ്
ആ
ആരും പേരില്യഞ്ഞാ ശരിയാവ
ഇന്നു നമ്മടെ പറങ്കിപടന്റെ കാൽ അപ്പൊ ഞാൻ പറമ്പൂച്ചി കൊമ്പെടുക്കുവോ പറങ്കി പറങ്കി മതിയാണ്ല്ല ങ്ക ആയിക്കോട്ടെ ട്യൂഷൻല്ലെങ്ക ഞാ പറിച്ചക്ക്പോ കൊബ് ഒന്നും പറഞ്ഞേ ഉ എന്താന്നാവാം ഒരു ഛർദിയും
ആ
ച്ചാ മരണിണ്ട്
ആ അന്നേ ഏതാ കളിണ്ടാവ ഉച്ചക്ക്
കളി ഉണ്ടായിട്ടല്ല ഇതാണ് ഈ മുട്ടായിയും അതും ഇതൊക്കെ തിന്നിട്ടിന്റെ അനുജത്തി കൊടുന്നി ട്ടേ ആ അതെ ഓരുക്കുള്ള ഞാനാണ്ട ഓരോത്തുക്കണ്ടു ഓരെടുത്തു കൊടുത്തി നിങ്ങ
അവ ഒന്നായിട്ട് കൊടുക്കേണ്ടിയില്ലാരുന്നു അനക്ക് ഫ്രിഡ്ജിക്കെ വച്ചിട്ട് കൊറച്ച് കൊറച്ച് കൊടുത്താ മതിയായിരുന്നു മക്കളെ വയറ് കേ
പിന്നീ അന്നോം അന്നല്യാതെ ഈ ഒരു പന്തളി ഈ ഒരു പന്തളി ഏഹ് ന്റമ്മാ അത്ര പന്ത് കളിച്ചുവോ പന്തളി പന്തളി അയിനു മാണ്ടീട്ട് ജീവൻ കളിയാ ആ മുട്ട് ഈ മു ട്ട് അതവിടെ സ്കൂൾല് ഇപ്പ എല്ലാ സ്കൂളിലും ഉണ്ടല്ലോ ലോകകപ്പ് അഞ്ചോല്ലത്തിലല്ലേ ഇപ്പ ലോകകപ്പ് വരിക. ആ അപ്പോ അയിന്റതായിട്ട് ഇപ്പ എല്ലാ സ്കൂളുകളിലും ഉണ്ടല്ലോ? എല്ലാ ചെറിയക്കും വലിയോർക്കും ഒക്കെ ഉണ്ട്പ്പ ലോകകപ്പ് നട ഏഹ് പെൺകുട്ടിയക്കും ആൺകുട്ടികൾക്കോ അങ്ങനെ വേർതിരിവ് ഒന്നൂല്ല.
ഇല്ല ഇല്ല എല്ലാരും ടി ഷർട്ട് വേണം.
ആഹ് എല്ലാ അത് ടീം ഓരോ ടീം ഇടുക എന്നിട്ട് അങ്ങനെ കളിക്കാ എന്നി ട്ട് അയിന് ഇവർക്ക് പത്താം ക്ലാസുകാർക്കും പ്ലസ് ടുക്കാർക്കൊക്കെ അവിടെ ഇത് കൊടുത്ത്ക്കണ് അയിന്. അവിടെ ഇതില് അനുമതിയേ. ഇതാക്കാന് അപ്പം ആ ഓര് പോയി.
പിന്നെ എന്നാൽ എനിക്കൊരു മിസ്സായി. എല്ലാ സങ്കടൊക്കെ തീർന്നാ സബളാന്റെ?
ആ ഹസ്മന്റെ സങ്കടം അതിപ്പോ പെട്ടന്നൊന്നും തീരൂലല്ല കുറച്ചൊക്കെ പണി എ
അ അന്റെ മായിരിയല്ലല്ലോ?
ആഹ് അതന്നെ എല്ലാരും എന്റെ മാരി ആയിക്കൊള്ളന്നില്ലല്ല. ഇല്ല ആ ഏഹ്
അസ് വിശേഷം എന്തെങ്ങ ഉണ്ടാഅസ്മക്ക്?
ആരിക്ക് എനിക്കോ?
അസമക്ക് അനക്ക് ഉണ്ടാവും.
എനിക്ക് വിശേഷം ഇണ്ടോ ഇല്ല്യോന്ന് അറിയൻ ആയിട്ടില്ല.
വിശേഷം നിങ്ങളത് രണ്ടും പിന്നെ പറയണ്ട നിങ്ങക്ക് രണ്ടാക്കും ആ ടൈമല്ലേള്ളു.
ഇങ്ങക്കയിനല്ലേ നേരം ഉണ്ടായിട്ടള്ളത് എ ന്ത്യേ അത് ചോദിച്ചപ്പോളാണ് ഇന്നലെ എന്റെ പുതിയാപ്പള രാത്രി വിളിച്ചിട്ടില്ല.
അന്തേടി?
ഇന്നലെ രണ്ടട്ടം വിളിച്ചുക്കിണ്.
ഉം എന്നാലും എന്തേ വിളിക്കാഞ്ഞ് അനക്ക്?
ഇന്നലെ രണ്ടട്ടം വിളിച്ചക്കണ് ഇനിക്ക്. അവ് എന്തെന്ന് അറിയില്ല.
പിന്നെ അതല്ലാ
ആള് അല്ലൈലിലാണ് ണ് അല്ലൈയിലിലെ
ആഹ്
ഇങ്ങട്ട് പോരു ഉള്ളൂന്നാണെ ജോലി ഇല്ലലോ.
ആ അല്ലൈയിലിൽ ആരെടുത്താ ഏട്ടന്മാരെടുത്താ?
അനിയന്റെ അടുത്ത്.
അനിയന്റെ അടുത്താ അപ്പൊ അനിയൻ ഇവിട ഇല്ല നാട്ടിലല്ലേ
ആ എളാപ്പാന്റെ മോന
ആ് ശരിയ ആഹ
ഓന്റെ ഒപ്പാണ് അപ്പൊ അവുടക്ക് പോയിക്കണ അപ്പൊ നീ ഇന്ന് ഉ സുബൈ ഒരു വണ്ടിങ്ങണ്ട് പോരും അബുദാബി
ഉം
ഓ
അപ്പ അയിൽ ഇങ്ങോട്ട് തിരിച്ചും പോരുംന്നൊക്കെ പറഞ്ഞ ഇങ്ങ പോ ഇങ്ങട്ട പോര് സുഭഹി രാവിലെ വണ്ടി ഉണ്ടാവുള്ളു രാവിലെ ഈ സാധനങ്ങളായിട്ട് പോണ വണ്ടിയാളെ ഇണ്ടാവും പിന്നെ പാന്റെ എളച്ചന്റെ അടുത്തൊക്കെ പോവാ എളച്ചന്റെ അടുത്തൊക്കെ പോയി
ആ എല്ല ഇന്നതില്ലേ ഡ്രൈവിംഗ് ഇല്ലേ അനക്ക്?
ഇന്ന് രാവിലെടോ മ് പ്പളാണ്. ഇത്ള്ളത് പത്തര വരേ ഒള്ളോയ്ച്ചിടലും
അന്റെ മോന് പോണ്ടല്ലേ ഷെ മൂത്തോന് പോണ്ടേ?
മൂത്തോൻ പോണം.
അപ്പത്ര മണിക്ക പോവാ ഓന്?
മൂത്തോ പ്പ പോവും എട്ടരാകുമ്പത്തന്. മൂത്തോന്റെ വണ്ടിന്റെ ബാക്കി കേറിയാ മതി.
ആ പോയിക്കൂടെന്നാല്?
ചെടി മയല്ലേ.
പോണന്നച്ചാ മനക്കിനി ടൈമില്ലല്ലോ അവിടെ.
അതാണന്റെ പ്രശ്നം. പോയാലോ പോയാലോ വന്നിട്ട് ബാക്കി പണി എടുത്താലോരിചാച്ച് അപ്പ മയങ്ങനെ പെയ്യ
വേഗം പോയിക്ക അത് സാരില്ല എങ്ങനാട് എറങ്ങിക്കാള കാരണം ടൈമില്ല ഇന്നിവിടെ ഇരുവത്തി നാലായി ആ
കാര്യാണ്.
നമ്മൾ നാലാന്തി നമക്ക് അല്ല നാല്സം അല്ല ന ഇന്ന് ഇരുവത്തി നാലാന്തി ആയെ.
ഇരുവത്തഞ്ചയിലേ?
നാലായിട്ടേള്ളൂ നീ കൂട്ടി പറയല്ലേ.
അയ് ശരി.
ഇരുവത്തഞ്ചന്നും ആയിട്ടി ഇരുവത്തിനാല് ഇജ് പ്രായം കൊറച്ച് പറയാണ്.
ഞാൻ
പാ
ക്കയ്മ്പതായിട്ടില്ലല്ലോ അയിന്. കൊറച്ചറിയാനേ.
അറുവതെന്ന്റയ് ആൾക്കാര് വേഗം പെൻഷൻ കിട്ടാൻ വാണ്ടിട്ട്.
അയ് വരി അയ് വരി ആൾക്കാര് പ്രായം പറ്റെ കൊറവാ പറയാ.
ആ അങ്ങനെലേ?
ധർമട്ടണെ വെറുതെ കളിയണ്ടല്ലോ.
ഇപ്പ അയിന് മൂവായിരല്ലേ?
അല്ല പറ്റേ പെൻഷനല്ല അറു അൻപത്താറ് കഴിഞ്ഞോര്ക്ക് അറുപത് കഴിഞ്ഞോർക്ക് പെൻഷൻല്ലേ. അതറീല.
രണ്ടായിരാണ് ഇതുവരെക്കെ ഉണ്ടായിരുന്നതെന്ന്റഞ്ഞ തോന്ന് അങ്ങനെന്തോ ആണ്.
പിന്നെ ഏതായാലും ഞ്ഞി നമ്മളെന്ന കാണ്ക.
ഞമ്മക്കിപ്പ എപ്പവാണെങ്കിലും കാണാലോ.
ഇന്നാൾത്തെ കാണാലുമാൽത്തെ കാണണ്ട.
എങ്ങനെ?
ന്നാള് കണ്ടപോലെ കാണണ്ടാറിയാ. കണ്ട പോലേ. ജാറ് പിടിച്ചൊരു കാണല് കണ്ടീലേ?
ഞാൻ പറഞ്ഞന്ന് വെള്ളത്തിന് മൂടില്ല തിന്നാൻ പൈ കയ്യില് കാശില്ലായിരുന്നിലേ.
ഉം
പിന്നെ?
എന്നാലും ഒരു വള്ളേങ്കിലും കുടിച്ച് ജ് ഒന്നും മാങ്ങിതന്നില്ല
ഇത്രയുംവാങ്ങി തന്നില്ലേ ജ് ന്റെവസ്ഥക്കറിഞ്ഞിട്ട് അതാണ് അനക്ക് സങ്കടായത് ജ വിടെ എത് തൊ ഇപ്പെണ്ണാ വണ്ടിമ്മെ തല കർ പോവാന്നും കൂടെ വിചാരിച്ചില്ലെ ഇജ് ഈ പെണ്ണ് ഗൾഫാ മാപ്പെള പോഉമ്പ ഒരു സംഖ്യ ന്നെ തെന്നിട്ണ്ടാവൊല്ലോ ന്നെട്ടും പെണ്ണ് ഒര് തുള്ളി വള്ളം വെട്ച് ചെന്ന്കാണ്ട് പറയും ഇവടെഒന്നും ഇല്ല നമ്മള ആ ബനോട് സതീശനോട് നമുക്ക് ആ സതീശിനോട് ഒന്ന് പർഞ്ഞാ മതിയാര്ന്ന്
ഉം
ജൊ ജോലി കിട്ടിയതല്ലേ
ഉം
ഓനോടെ ലോൺനെന്നു പറഞ്ഞാ മതി ഓന് പ്പോ വീട്ട്കാണ്ടാങ്ങട്ട്എത്തിചെരും
ഓന് പെണ്ണും പെട്കോയി ഒന്നുല്ലാതെ
ഓന ങ്ങനെ പോണ് ഓന ങ്ങനെ എൻജോയ് ചെയ്തോട്ടെ മാളെ ഓൻക്ള്ളൊരു ജീവിതം ഓന്കെല്ലേ അറിയുള്ളൂ നമ്മളെ കൂടെ പഠിച്ചാ ന്ന് ഓന്ക്ക് ഓർമല ചായപ്പണി താ ഞാനിന്ന് ഉഴുന്നു വടെ
മോന്റെത് ന്തായി പനി
എടി പോന്നിട്ടുണ്ടാവും ഇല്യ ടൊ ക്കാവു എ മറ്റൊൽക്കും പ ബുദ്ധിമുട്ടാാവണ്ടല്ലേ ഓല് ഹോസ്റ്റൽല് പോവും ക്ലാസ്സിനോയ ന്റെ കുട്ടി എടങ്ങറാവേ
ഞാനാമൈൻറ് ഒഴിവാക്കാണ് എന്റെ വീട്ടില് എത്തോളം എല്ലാ മൈന്റാക്കി കാക്കണ്ടാവും ഒരു പോക്കോവാനെ കാക്ക അതാണത് ഞാന് കാക്കാക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ പറിംണ്ട് ഇനി ഞാനരു സ്വപ്നം കണ്ടിക് മൗലാനെക്കാകാ ക്യതെന്ന് അപ്പം മനസ്സിലാ പ്ലാനാണേ ഇപ്പത്തെ കുട്ട്യാളും വാപ്പിം കൂടി തല്ല്ണ്ടാക്ന്ന പരിപാടില്ലെ പ്പ അത് പോന പൗട്ന്ന് അവിട്ന്ന് വെട്ട ട്ട്യാണ്ട് പോയി മൗലാന കോളേജിക്ക് ഓന് ചേരോ ഉം
എവിടെ
ഇവിടടുത്ത് മൗലാന കോളേജിക്ക് ചേർക്കണോനെന്ന് പറയാ ഇന്നോട് ഞാ പ്പഞാൻ നടന്നതന്നെയന്ന് ഇന്റെ ചെറിയേ കുട്ടിയല്ലേ എൽ കെ ജി കുട്ടിയല്ലേ പ്പഒമ്പാ
ഒരു പനിയെരുമ്പോത്തിന് അയിനോട്ഞാ പറഞ്ഞില്ല അയിന് വെയ്യാന്ന് കാരണം അയിന് ടെൻഷൻ കേറും പിന്നെ തീരെ ഒർക്ണ്ടാവൂല ഞാനേ ഒർങ്ങായി ലീവ ചോയ്ക്ണ്ടെ. ന്താ രണ്ട് മണിക്ക് മൂന്ന് മണിക് അൻക്കെന്താ വട്ടായോന്ന് ചോയ്ക്ണ്ട് ഞൻ പർഞ് ഒന്നെല്ല എന്തോ ഒരു സമാധാനല്യ ചെക്കനെ ഞ പ്പൻച്ചാണ്ട് തീരെ തലൊ തുള്ളി വള്ളം കൊടുക്കാന് കുട്ട്യോ മറ്റുള്ള കുട്ട്യേക്കും ബുദ്ധിമുട്ടാണേ ദൂരിയെല്ലേ വല്ലാതെ പർഞ്ഞ സ്കു ആളെ കാണൂല അപ്പമാണെ പറയാതെ കാക്ക അങ്ങൻത്തെ സ്വഭാവണ്ട് ആ ൻക്ക് പേടിയാണ്.
ഉം
ഞാൻ പർഞ് പറഞ്ഞിട്ടുണ്ടങ്കില് അത്പ്പോ നീച്ചോമ്പള് ചെൽപ്പൊ ആളെകെട്ക്ണ കണ്ട് കണ്ട് ണ്ടാവുല്ല ആളെവ്ടെത്തിണ് ണ്ടാവും
ന്നാ പിന്നെ ഓനിം കാണൂല വനിം കാണൂല ചോനെ റബ്ബേ ഒന്ന് മാറ്റി തന്നാമതി ദൂരാവുമ്പോ ഇതാണ് എടങ്ങേറ് ദൂരാണെങ്കിലേ ദൂരാവ്മ്പളേ
ആ
മക്കൾക്കെക്കെ ഒരു കൊഴപ്പല്ലായിരിക്കട്ടേ ന്നോട് പോവും പർഞ് എന്നാ പോരെ നിക്കു കൊഴപ്പൊന്നുല്ലല്ലോ എ മഞ്ഞപ്പീത്തൊന്നു ഇെല്ലാം പറഞ്ഞ കൊറ ദിവസം ഇങ്ങനെ നിന്നീല്ല അവ അവൻ ആ മടിയണ് പോയ്ക്ക കണ് കാണൊക്കെ മഞ്ഞ പറഞ് വേഗം വിട്ട വണ്ടി
ആ
കാരണം മഴയും പെയ്തും കൊണ്ട് നടക്കൂടോ ഒന്നാമത്തെ കാര്യം ഇവിടെ വന്ന ഈ കളിയും കാര്യങ്ങളല്ല ഉള്ളൂ
ആ
അതന്നെ ഏത് കുട്ടികൾക്കും ഇപ്പത്തെ ഈ ഒരു കളി ഈ ഒരു ഇതും
ക്ലബും കെട്ടീട്ട് നട്ക്കെന്നെ
എല്ലാ കൊടി മുഴുവൻ പൊന്തിച്ചലും ടീമിന്റെ ഫ്ലെക്സ് വെക്കലും
ഉം എന്റെ കുട്ടിക്കന്ന് ചപ്പട്ട ഉണ്ടായത് ഓർമ്മ തന്നെ ന്ന
ള്ള വപ്പ
ഉണ്ടായത് ഓർമ്മ തന്നെ നമുക്ക് വണ്ടീന്ന് ചപ്പട്ട ഉണ്ടായപ്പോ നമ്മള് കണ്ടു മുട്ടിയത്
ആഹ
വടന എന്താണ് ചിക്കിങ്ങന്ന് എന്റെ കുട്ടിക്കന്ന് ചപ്പട്ട ചപ്പട്ട തന്നല്ല
ചപ്പട്ടുണ്ടായി കാല ചിക്കിങ്ങ നി ചിക്കിങ്ങ
എല്ലടും സന്ധ്യ എന്റെ കുട്ടി എറണാകുളത്തന്ന് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ ന്റെ കുട്ടിണ്ട് വെരുന്നർഞ്ട്ട്
ആഹ
അതല്ല നല്ലത് അത്
ഏതായാലും മക്കള ഈയെന്താ തിന്ന്ന് ഞാൻന്നലെ വെള്ളത്തിലിട്ട ഉഴുന്ന് പിന്നെ നേരം വൈകി അപ്പൊ ഞാനെന്ത് ചെയ്ത് അരച്ചിയാട് രാത്രി അരച്ചിയാട് ഫ്രിഡ്ജിൽ കണ്ട് വെച്ച്
ഏഹ്
ന്താലും ഉഴുന്നുവടെണ്ടാക്ക ലേശേള്ളൂ ഞങ്ങക്ക് നം നള ഞ്ഞീപ്പ വേസ്റ്റ് ആവുംന്ന്വി വിജാരിച്ചിട്ട് എന്നാലും ണ്ട്ട്ടാ ഇനി കാക്ക സാമ്പാർ ഇത് കായപ്പൊടി കൊണ്ടരാണ്ട്
ത് തെയേണ്ടേ
ഇനിക്ക് തയ്യായിട്ട ന്നക്ക് പൊരിക്കടിനോട് വല്യ ഇഷ്ടംന്നല്ല ശേ ഞാനത് ഇട്ട് ഇണ്ടാക്കുന്നാല് രസാണ്
അപ്പൊ നേരംവെളുത്തേക്ക് ഉയുന്നുവടെ തിന്നണത്
ന്ന് എല്ത്തേക്കിന് മസാലദോശ തിന്നണ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഉഴുന്നുവട തിന്നൂട
അ ശരി ഇട്ടിലി വെള്ളപ്പം മസാലദോശ ക്കെ തിന്നണ മാതിരിയാണ് ഉയുന്നുവട തിന്നണത് ഉയിന്നുവട അയിന്റെക്ക അയിന്റെപ്പായിട്ട് സെയ്ഡായിട്ട് തരണതാണ് മാവ് ഒന്നാണച്ചിട്ട് അയിന്റെപ്പ സെയ്ഡായിട്ട് മസാലദോശേൻറ്റേ കപ്പ്
മറ്റൊല് മസാലദോശക്ക്‌ നേരി സൈഡ്ങ്ങനെ അത്ങ്ങനെ പൊരിച്ചെടുക്കുന്ന അത്രല്ലേള്ളൂ
ഉം നേരം
ന്നാ അയ്ക്കോട്ടെട്ടോ ന്നാ അയ്ക്കോട്ടെട്ടോ കൊറച്ച് തെരക്കില ഞാൻ പിന്നെ വിളിക്ക
ചാ